ആഹ് കേൾക്കാണ്ട്
എന്താ പണി ഭക്ഷണൊക്കെ കയിച്ചാ-
ആഹ് ഭക്ഷണം കഴിച്ചിട്ട് ഇവടെ ഇരിക്ക്യ ഇപ്പൊ പണിയൊന്നു
പിന്നെന്താ ഓ അത് ശരി ഓ അങ്ങനെ ചോറിനെന്തൊക്കെ കറിയുണ്ടായിരുന്നു ഉപ്പേരിയൊക്കെണ്ടാക്കിയോ
കറി ആഹ് കറി ബീഫാണ് ബീഫും
ഓഹ് അയ് ശരി ഓഹ് അയ് ശരി അടിപൊളിയായിട്ട് ചോറൊക്കെ തിന്ന് ഇവിടെന്ന് മീൻ കറിയ- മീൻകറിയും കാബേജ് ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ഒണ്ടാക്കിയെ രാവിലെ എന്താ കഴിച് രാവിലെന്താണ്ടാക്കി
രാവിലെ അപ്പം അപ്പവും ചട്നിയേരുന്നു ഉം ദോശ
ഓ ഓ അയ് ശരി ഉഴുന്ന് ദോശ
അല്ല സാധാ പൊടി കലക്കിയിട്ട്
സാധ എന്താ പൊടി കല
അല്ല അരി മാത്രം ആഹ് അരിപ്പൊടി മാത്രം കലക്കിയിട്ടുള്ള അപ്പ ണ്ടാവുലോ
ഓ അത് രസംണ്ടാവോ അങ്ങ ആ അപ്പം
ആഹ് കോ ആഹ് കുട്ടികൾക്ക് അതാ ഇഷ്ടം എൻക്ക് അരി അര ചപ്പാ ഇഷ്ടം പക്ഷെ കുട്ടികൾക്ക് അതെലെ
ആഹ് അത് ശെരി ഞാന് അരിയും തേങ്ങയോ ആഹ് ഞാൻ അരിയും തേങ്ങയും അരച്ചാ ണ്ട് ഉണ്ടാക്കുന്നതാ ഉണ്ടാക്കാറ് അങ്ങനത്തെതാവുമ്പ അത് ആഹ് അരിയും തേങ്ങയും പച്ചേരി തലേന്ന് വെള്ളത്തി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടാട്ട് ആഹ് അരച്ച് വെള്ളം പോലെ ആക്കുവല്ലോ അങ്ങനെല്ല ദോഷക്കാവുമ്പോം കുറച്ച് വെള്ളം പോലെ വേണല്ലോ
ആഹ് ആഹ് ഉം അങ്ങനെ ഞാനും ഉണ്ടാ
നല്ല കൽ ഒഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് ആഹ് പിന്നെ അതേ മരി അഹ് ഓട്ടട ഉണ്ടാക്കാറുണ്ട് ഓട്ടട അറിയോ ഓട്ടട ആഹ് ഉണ്ടാക്കാറുണ്ടോ ഓ നിങ്ങളെന്താ ചൂടുവെള്ള ചോറോ ചേർക്കല്
ഞാന് ചോറ് ചോറും കുറച്ച് തേങ്ങയും ചേർക്കും
ഓ അങ്ങനെ അരയ്ക്കുമ്പോളേ ചേർക്കുവായിരിക്കുംല്ലെ തേങ്ങയും ചോറൊക്കെ അ ല്ല തേങ്ങ അരക്കും പിന്നെ അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ചൂടുവെള്ളത്തിലാക്ക ചൂടുവെള്ളത്തില മാവ് ആക്ക
അല്ല പച് സാദ വെള്ളത്തില്
ഓ അത് ശരി ചൂടുവെള്ളത്തിന്റെ ആവശ്യം വര് ണില്ലല്ലോ ആഹ് അത് ശരി അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് യാ മഴയുണ്ടോ അവിടെ അല്ലല്ല ഞാനും ചോറ്ന്നെ എനിക്ക് ചൂടുവെള്ളത്തി ഒരു വട്ടം ഞാൻ അരച്ചു നോക്കീനി അപ്പൊ നന്നായിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയപ്പളേ അത് നന്നായിട്ടില്ല മഴണ്ടോ അവിടെ
ആഹ് ഇന്ന് ഇന്നലെ രാത്രി ഇന്നൊക്കെ ആയിട്ട് ഇപ്പ മഴ തന്നെയാണ് ഇപ്പൊ ഒന്ന് തോർന്ന്
ഓ അത് ശരി ഓ അത് ശരി ഇവിടെ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഇന്നലെന്നും തീരേ മഴയില്ലായിരുന്നു ഇന്നലും മിനിയാന്നൊന്നും മഴയില്ലായിരുന്നു ഇന്ന് രാവിലെ പുലർച്ചക്കൊന്ന് മൂന്ന് മണിൻ്റെ ശേഷം നല്ലൊരു മഴ പെയ്ത് ആഹ് ഇപ്പ നല്ല വെയില രാവിലിന്റെ പ നല്ല വെയില നല്ല ചൂടൊണ്ട് വെയില് നല്ല ചൂടുള്ള വെയില ഇനി പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകാറുണ്ടോ ഓ അത് ശെരി യാ ഓ എങ്ങട്ടൊക്കെ ബീച്ചിലൊക്ക പോവാറുണ്ട് കറങ്ങാനൊക്കെ
ആഹ് ഞങ്ങള് പെരുന്നാളായിട്ട് പൊന്നാനിയൊക്കെ പോയി
ഓ ഓ അത് ശെരി അങ്ങനെ ബീച്ചിലത്തെ ഫുഡ് ഉം ഭക്ഷണങ്ങളൊക്കെ ഇഷ്ട
ആഹ് ഭക്ഷണൊക്കെ ഇഷ്ടമാണ് കഴിക്കല്ണ്ട് അതൊക്കെ ഇഷ് ടല്ല ട്ടോ കല്ലുമ്മക്കയന്നും ക്ക്‌ ഇഷ്ടല്ല ഇല്ല അത് ഞാൻ ഉണ്ടാക്കലില്ലട്ടോ
ഓ അത് ശെരി കാടമുട്ട വീട്ടില് ഇണ്ടാക്കാറുണ്ടോ കാടമുട്ട വീട്ടിൽ വീടിലുണ്ടാക്കാറുണ്ട് ആഹ് അത് സു സുഖാണല്ലോ ഉണ്ടാക്കാനും നിങ്ങളെങ്ങനെ മുളകുപ്പോടി മഞ്ഞൾ പൊടി പിന്നെന്ത ഇടൽ മുളകും
ല അങ്ങനെ ആഹ് മസാലയിലാക്കിയിട്ട്
ക്ക് നിങ്ങളെ ആ മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്ര ഓ അത് ശെരി പിന്നെ വേറെന്തെങ്കിലും പുളി എന്തെങ്കിലും ആക്കോ ആഹ് അത് ശരി പുളി എന്തെങ്കിലും ഒഴിക്കാറുണ്ടോ പുളി ഒഴിക്കാറുണ്ട് നിങ്ങള് ഇല്ല ഇങ്ങനെ മുളക്കുപോടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിൽ ഇതാക്കിട്ട് ഉപ്പ് ഇട്ടാണ്ട് പിന്നെ കാ കോഴിമുട്ട അതിലേക്ക് ഇടാ ആഹ അതിലേട്ട്. അതിലിട്ടാണ്ട് ഇങ്ങനെ അത് പറ്റിച്ചെടുക്കുക അങ്ങനെയലെ ചെയ്യല് എന്നിട്ട് കറിവേപ്പില. ടുമുകളിൽ.
ചെലപ്പം ഇടൽ ഇണ്ട് കുട്ടികൾക്ക് അതൊന്നും വല്യാതെ ഇഷ്ടപ്പെടൂല നമ്മക്ക് വല്യൊരുക്ക് ആവുമ്പോ കുഴപ്പമില്ല.
അത് ശെരി ആ അത് ശെരി പിന്നെ അവിടുത്തെ പൈനാപ്പിള് ഉപ്പിലിട്ടൊക്കെ ഇഷ്ടണോ? ഓ കാടമുട്ട എനിക്ക് ഭയങ്കര ഇഷ്ട.
ആ
ഇഷ്ടാണ് നിങ്ങൾ പ കൈത ചക്ക ഒക്കല്ലേ?
ആ പൈനാപ്പിൾ ഇടും പിന്നെ ഇതുണ്ടല്ലോ ക്യാരറ്റ് ബീട്രൂട്ട്.
ആ ക്യാരറ്റ് നെല്ലിക്കൊക്കെ ഇടല്ണ്ടോ?
ഉം നെല്ലിക്ക നെല്ലിക്ക അങ്ങനെ തിന്നൂല അരി നെല്ലിക്കാവുമ്പോ ഇടലുണ്ട്.
ആ ചെറിയ നെല്ലിക്ക അത് ഇപ്പോ ഇണ്ടോ ഞങ്ങളെവിടെ ഒന്നും കാണാൻ തന്നെയില്ല നെല്ലി
കഴിഞ്ഞ കൊല്ലത്തില് ഞാനേ കുട്ടികൾ ഇങ്ങനെ സ്കൂളിന്ന് കണ്ടിട്ട്. വാണംന്ന് പറഞ്ഞിട്ട് ഞാൻ അധിയേന വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ.
വണ്ടിയിലൊക്കെ പോ അതിലൂടെ ഈ നെ ചെറിയ നെല്ലിക്കൊക്കെ അതിന് നല്ല പൈസ കൊടും ക്കണം അങ്ങനെ.
നല്ല പൈസൊന്നുല്ല കിലോന് അ ഉം ഞാൻ അമ്പത് രൂപൊക്കെ അങ്ങനെ വാങ്ങിയത് ആ കൊറെ കിട്ടി ഒരു കുപ്പയിലൊക്കെ ഇടാ ള്ളത്.
ഓ അയി ശരി നല്ല രസാണല്ലേ അത് ഉപ്പിലിട്ടത് ചെറുപ്പത്തില്. ഞാൻ സ്കൂള് പഠിക്കുന്ന ടൈമിലേറ്റെ തിന്നതാ പിന്നെ. എന്നിട്ടേ കഴിച്ചിട്ടില്ല സ്കൂള് പഠിക്കുന്ന സമയത്ത് ഇതേമാതിരി ആ ആ ഒരു മഞ്ഞ കളർ
പിഞ്ഞ വെള്ളത്തില്. ടോക്കണ്ട.
ആ മഞ്ഞ വെള്ളത്തിലിട്ട് ഉപ്പിലിട്ട് മാങ്ങ. അങ്ങനത്തൊക്കെ ഞാൻ കഴിച്ചിന് അതൊക്കെ പിന്നെ അതേമാരി ഉള്ളി വരെ. ലിട്ടാണ്ടുള്ള അതൊക്കെ വാങ്ങി തിന്ന്ണ് ഒരു രൂപ.
ആ കേ അതേപോലെ ബീറ്റ്റൂട്ട് ഞാൻ കുഞ്ഞ ഇന്റെ മോനോട് എപ്പഴും പറയു എയ് എടാ ഞങ്ങളൊക്കെ പഠിക്ക ്പ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ സ്കൂളിൽ ഇപ്പ അതൊന്നുമില്ലേ ഒക്കെ ഉണ്ടെങ്കി മേടിച്ചു കൊണ്ടടാന്നൊക്കെ പറയും. അവനോട്
ക്കൻ മറ്റേ കവറില ആാക്കിയാണ്ട് കെട്ടിണ റബ്ബർ ബാൻഡ്ല്ലേ? അത് വെച്ചിട്ട് കെട്ടി ഇട്ടാണ്ടാക്ക ഒരു അഞ്ച് രൂപ കൊക്കെണ്ടാകും നെല്ലിക്ക അതേ മാതിരി ഉപ്പിലിട്ടൊ കെണ്ടാകും പിന്നെ അമ്പയങ്ങലെ? എളന്തക്കായ അമ്പയങ്ങ അങ്ങനത്തൊക്കെ. ഉപ്പിലിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ പുളിയച്ചാർ പൊടി ഒകെ കഴിച്ച് ണോ?
ഉം അതൊക്കെ ഇപ്പളും കൊടുന്നേരും ഇവിടെ. പുളി അച്ചാറിന്റെ ഒക്കെ ഫാൻയിരുന്നു. ആ അത് ഞാന്.
എനിക്ക് പുളിയച്ചാറ് ഇഷ്ടല്ലേ യിരുന്നു എന്നാ അതിന്റെ പൊടി ഭയങ്കര ഇഷ്ട്ടെനി ഞാനിപ്പോഴൊന്നും കാണലെന്നെ ഇല്ലാ സാധനം ഒന്നും.
ബേക്കറി കടേലൊക്കെ. ക്കെ വലുതായിട്ട് ഇരുപത് രൂപേടൊക്കെ ഇണ്ട് ഇപ്പോ അതൊക്കെ ഇവിടെ കൊടുന്നേരും.
പണ്ടത്തെല്ല അങ്ങനത്തെ ഒരു ഇതേനി അങ്ങനത്തെ പിന്നെ ഗ്യാസ് മുട്ട ട്ടായി പറഞ്ഞാണ്ട് ഒരു വട്ടത്തിലുള്ള. ഹി ആഹ് പിന്നെ എന്താ ചക്രവാത്തിരി. പോലത്തെ ഒരു കയറിന്റെറെ വടി മുട്ടായി ആ് അങ്ങനത്തെ.
പറഞ്ഞേ ഞാപ്പൊന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ സ്കൂൾ പോകുമ്പോ പൈസ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞെ യ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഒരു രൂപക്ക് കൈ നറചും മുട്ടായിട്ടീന്നു. അപ്പൊ ഇങ്ങക്ക് പത്തില്ന്നും അഞ്ചിലും കൊറഞ്ഞിട്ടുള്ള പരിപാടി ഇല്ലാന്ന് ഞാൻ ഓലോട് പറഞ്ഞു
ഞാനൊക്കെ അങ്ങനേര്ന്നു മാങ്ങച്ചാറ് ഒട്ടാ ഭക്ഷണത്തിന് പോലും അച്ചാറൊക്കെ കൊണ്ടോവാ കടയിന്ന് വാങ്ങിയാണ്ട് മാങ്ങച്ചാറിൻ്റെ പാക്കറ്റ് നാരങ്ങച്ചാറിന്റൊക്കെ ഒരു രൂപേന്റെ പാക്കറ്റ് ഉണ്ടാവുല്ലേ അത് കഴിക്കലേനു ഇതൊക്കെ കൊണ്ടയാണ്ട് പിന്നെന്ത ബിരിയാണിയൊക്കെ ഇണ്ടാക്കോ ആഹ ഇണ്ട് ഒരാൾണ്ട്
ആഹ ബിരിയാണിയൊക്കെ ഞാനെന്നെണ്ടാക്ക ഇബടെ ഞാനും കുട്ട്യാളും ക്കായും തന്നെ ഒള്ളു ഇമ്മീം ഇപ്പിയൊക്കെ തറവാട്ടില അപ്പൊ പിന്നെ ഒക്കെ ഞാനെന്നെ വെച്ചു പഠിച്ചു
ഓ നല എങ്ങനെ ബിരിയാണില് മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ടോ നിങ്ങള്ണ്ടാക്കുമ്പോ ബിരിയാണിണ്ടാക്കുമ്പോ മുളക് മസാലയില് മുളക് പൊടി ഇടാറുണ്ട് ഓ അത് ശെരി ഞാന് ഏ ഞാന്ണ്ടാക്കുമ്പോ മൊളക് പൊടി ഏ ഞാൻ ഇണ്ടാക്കുമ്പൊ മുളകു പൊടിയൊന്നും ഇടാ ഇടാറില്ല ഞാനയിന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ആ ചതച്ചതും പിന്നെ ബിരിയാണി മസ ല നമ്മള് പൊടിക്ക്‌ണ ബിരിയാണി മസാലിം മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രട്ടി സി വാട്ടിയിട്ട്
മ്മ് മ്മ് ചിക്കൻ പൊരിച്ചിട്ടോ
ച്ചിക്കന് ച ഇട്ടിട്ട് തൈര് ഒയിച്ചാണ്ട് ഇല്ല ഇല്ല പൊരിക്കാറില്ല നിങ്ങള് പൊരിച്ചിട്ട ഇണ്ടാക്കാറ് ഞാൻ പൊരിക്കാറില്ല
ആഹ് പൊരിക്ക ആഹ് വേവിക്കാവൂലേ ആഹ് ഞാൻ അധികോം പൊരിച്ചിട്ടണ്ടാക്ക
അത് ശെരി നിങ്ങൾക്ക് എങ്ങനെ ഏത രസായിട്ട് തോന്നിയെ പൊരിച്ച്
മ്മ്ഹ് ഇബടെപ്പൊ ഞങ്ങക്ക് പൊരിച്ചതാ ഇഷ്ടം ആ ആഷ്
ആഹ് ശരി ഞാനാതിണ് ഇണ്ടാക്കാറ് ഓ അത് ശരി പിന്നെ നെയ് നെയ്ചോറ് പറ്റിച്ചിട്ടാണോ ഇണ്ടാക്കാറ് അതോ തിളപ്പിചൂറ്റീതാണോ ഉണ്ടാക്കാറ്
ഞാൻ വറ്റിക്ക ചെയ്യാ
വറ്റിച്ചാണ്ട് അതിലേക്ക് പിന്നെ ഇടും ചോറിലേക്ക് എ മസാലേക്ക് ക് ചോറിട്ടിട്ട് ദം ചെയ്തെടുക്കലാവൂലേ അത് നല്ല രസാണ് ഞാൻ തളപ്പിച്ച് ഊറ്റീ റ്റടുക്കല് ആ ഊറ്റ ചോറ് വേറാക്കിയാണ്ട് ഊറ്റും
ആഹ് ചെലോരങ്ങനെ പറഞ്ഞേക്ക ഞാനങ്ങനെ ചെയ്യലില്ല ഞാൻ അധികും ഇങ്ങനെ തന്നെ ചെയ്യാ
എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോ എന്തോ കട്ട കുത്തിയമാരി തോന്നും നിങ്ങൾ പറഞ്ഞ പോലെ പ റ്റിച്ച് ചെയ്യുമ്പഴേ കട്ട കുത്തി ഇങ്ങനെ ചോറ്ള്ള പോലെ തോന്നും അപ്പൊ അങ്ങനെ ആയോണ്ട് അങ്ങനെ എടുക്കലില്ല ആ അതാണ് ഓരോത്തൽക്ക്‌ ഓരോ രീതികളല്ലേ പിന്നെ വൈകുന്നേരൊക്കെ ചായി
പിന്നെ നമ്മളതാണ്ട് ഉടച് നല്ലങ്ങട്ട് എളക്കിടുത്താല് ആ അങ്ങനെ കൊഴപ്പൊന്നുല്ല ഇം ഇം
വൈകുന്നേരക്കൊക്കെ ചായയ്ക്ക് എന്നും കടി ഇണ്ടാക്കോ
ആ എന്നും കടി വേണം
ആ അത്എന്നും പ പലഹാരങ്ങള് ഇണ്ടാക്ക ചെയ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്ക
എല്ല എന്നു എണ്ണ കടിണ്ടാക്കൂല എന്നും എണ്ണക്കടിയായ കേടല്ലേ ഞാൻ ചെലപ്പം പഴോ കുട്ടിയൾക്ക് പഴംപൊരിയൊക്കെ ഇഷ് ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടാക്കും
ഓ പഴം വാട്ടിയത്. അങ്ങനെയൊക്കെണ്ടാക്കും പഴം വാട്ടിയത് തേങ്ങയൊക്കെ ഇട്ടാണ്ട്. ആഹ് നെയ്യില് തേങ്ങയൊക്കെ ഇട്ടാണ്ട്.
തേങ്ങിം പഞ്ചസാര ഇട്ടിട്ടങ്ങനെ അങ്ങനെ ചെയ്യും.
പല അത് ഞാനുണ്ടാക്കാറുണ്ട് പിന്നെ ആഹ് ബ്രെഡ് പൊരിച്ചത്.
ആഹ് അത് ഞാൻ ഉണ്ടാക്കും പിന്നെ കിഴങ്ങ് പൊരിക്കും ചെലപ്പോ. അല്ലെങ്കിൽ നമ്മള് ആഹ് കിഴങ്ങ് പൊരിച്ചിട്ട് സോസ് കൂട്ടി തി ന്നെ ഇവിടെ നല്ല ഇഷ്ടാ.
ഓ അത് ശരി അത് ഞാൻ ചോറിലേക്ക് ഉണ്ടാ ക്കാറുണ്ട്.
കിഴങ്ങ് മസാലേൽ മാവിൽ മുക്കിയിട്ടാണ് അല്ലാത്ത കിഴങ്ങ് മറ്റേതല്ല. ഞമ്മള് മുട്ട ബജിക്കൊക്കെ ഉണ്ട ഉണ്ടാക്ക്ണ മാവുണ്ടല്ലോ. അങ്ങനത്തെ മാവിൽ മുക്കിയിട്ട് നൈസ് ആയി ട്ട് കട്ട് ചെയ്യ് വട്ടത്തില് അപ്പോ ഞമ്മള് നല്ല മുട്ട ബജ്ജി പോലെ ഉണ്ടാവും. എന്നിട്ടത് സോസില് മുക്കി ആഹ് എന്നാ ശരി ഓക്കേ ഓക്കെ.